ഹലോ
കേൾക്കുന്നില്ലേ
ഹലോ
ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആ പ്പൊ കേൾക്കുന്നുണ്ട്
ആ എന്താ ന്നിട്ട് പാടന്നിട്ട്
എന്തപ്പ കൊഴപ്പൊന്നുംലല്ല അതങ്ങനെ പോകുന്നുണ്ട് തട്ടി മുട്ടി പോകുന്നു
എഏ അ ശെരി അനക്ക്ന്താണോ എന്റെ എൻ്റെ വീട്ടുക്ക് ക്കെ ഒന്ന് വന്നുടെ
വരണേ വരണ്ട് ണ്ടക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയോ
ഞാൻ ഡ്രൈവിംഗ് ഒന്നും പഠിച്ചിട്ടില്ല മോളെ പേടിയ ധൈര്യല്ല
അ ശരി അങ്ങനെണെ നമ്മു എവിടെങ്കിലൊക്കെ ങ്ങനെ പോവക്കെ ചെയ്യായിരുന്നു
ആഹ് ശരിയാണ് അനക്ക് അനക്കുവണ്ണിഇല്ല
വണ്ടി ഇവിടെ ഇണ്ട് പക്ഷെ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല ഡ്രൈവിംഗ് അറിയില്ലാന്നാ സ്കൂട്ടി ആദ്യൊക്കെ ഓടിച്ചിരുന്നു
ഏ ഇപ്പം മറന്ന
അല്ല അത് പിന്നെ സ്കൂട്ടി കൊണ്ട് വീണേന് ശേഷം പിന്നിട് പേടി പിന്നെ എറക്കിയിട്ടില്ല ആഹ്
എഏ അല്ലെ അന്റെ മാപ്പള എവിടെണ് ഇപ്പോ
നാട്ടില്ണ്ട്
ഏ അ ശരി എ എന്താ പണി
ഏ ലൈറ്റ് ആൻഡ് സൗണ്ട്
ഏ അൻ്റെ അൻ്റെ കെട്ടിച്ചോട്ത്ത് ആരൊക്കെണ്ട്
കെട്ടിച്ചോടത്ത് ഉമേം ഉപ്പേ ഇളച്ചിണ്ട് പ്പോ നാത്തൂനുണ്ട് പിന്നെ ഞങ്ങളും ഉപ്പാപ്പിം എല്ലാരും ഇണ്ട് വല്ല്യ ഫാമിലിയാ
വല്യ ഫാമിലാല്ലെ ഒറ്റ എന്താണ് ഒറ്റ കുടുംബാ
ആ വേറായിട്ടൊന്നുല്ല ന്പ് ഞങ്ങള് വീടെടുത്ത് മാറണം
ആ നൊ നോക്കുണ്ടാ
ഇപ്പോങ്ങനെ കരൃയിട്ട് നോക്കിട്ടൊന്നുല്ല സ്ഥലൊക്കെടുത്തിട്ട് വാണാദ്യം വീടു പണിയൊക്കെ തുടങ്ങണെങ്കി അവിടാരക്ക്ണ്ട് വീട്ടി ട്ടില്
ന്റെ കെട്ടിച്ചോട്ത്ത് ൻ്റെ മാപ്പളിം ഓരെ പെങ്ങളും അമ്മായിമ്മിം മാത്രള്ളൂ
എ
ചെറീയ ഫാമില്യാ
അഹ് ശരി. ഇങ്ങളെ സ്വന്തം വീടാ?
ൻ്റെ വീടാണ് ഞങ്ങള് വേറെ വീട് ഇട്ത്ത്ട്ടൊന്നുല്ല്യാ.
അഹ്ശരി.
ഇമ്മാൻ്റെ സ്ഥലാണ്. അമ്മായ്മാന്റെ
ആഹ്
ഐല് ഞംക്ക് റൂള് ഇല്ല്യല്ലോ
അതെയതെ.
ഉം സ്ഥലം വാങ്ങി ഇപ്പത്തെ കാലത്തൊക്കെ അമ്മായ്മ്മ ഭയങ്കര സ്ട്രോങാടോ
ഓഹ് അയ് ശെരി ഏഹ് ഞാവിടെ മോളോടോയ്ച്ചത് ഉം
അയ്മതൊടണ്ടാറ്ഞ്ഞ്ക്ക്ണ് അപ്പൊ തൊട്ണില്ലൃ ആഹ് അ പ്പോനി വേറെസ്ഥലോ കൊടുത്ത്ട്ടൊക്കെ വാങ്ങാം
അപ്പം എന്താ പറയാ ഭർത്താവ്ടെണ്ടോ
ഭർത്താവ് ഭ ർത്താവ് ഇവടെ നാട്ടില് പാലക്കാട് അറിയോ
ആഹ് അറിയാം
അവിടെ റിസോട്ടിലാണ്
ഓഹ് റിസോട്ടിലോ? അത് ശെരി സ്വന്തായിട്ടാ?
ആഹ് സ്വന്തായിട്ടല്ല ആടെ പണിക്ക്
ആഹ് ആഹ് അത് ശെരി എന്നിട്ട് നിങ്ങള് പോലണ്ടോ പാലക്കാട്
ആഹ് പോവല്ണ്ട്
ആഹ് ഈ യാത്രക്കെ ഇഷ്ടാ
ഉം ഇഷ്ടാണ് ഞാനും ട്രെയിനിലാ പോവല്
ഏഹ് ആഹ്
ഉം ഞാനും കുട്ടികളായി
അയ് ശരി
മ് എന്നിട്ടെന്താ വർത്താനം
നല്ലരുത്താണ്
മ്മ് അയ് ശേ
ഇപ്പൊഞ്ഞ മോളെ പറഞ്ഞയക്കാനായി തൊടങ്ങി ആയി തൊടങ്ങി
തസക് എന്നിട്ട എന്താ സുഖല്ലേ
ആ സുഖം
ആ
ഇനി എന്താ ഉച്ചക്ക കഞ്ഞീ മക്കളൊക്കെ പോയികഴിഞ്ഞാൽ അവകാശമൊക്കെ മാ തിയല്ലല്ലേ
ട്ട്യാള് പോയ പിന്നെന്താ
പിന്നെ ന്താണ് പിന്നെ നമ്മക്ക് ഇപ്പോ എന്തെങ്കിലൊക്കെ ത ട്ടി കൂട്ടി കഴിച്ചാ മതിയല്ലോ
ആ അതൊക്കെ ആ
ഓര പറഞ്ഞെയ്‌ക്ണാണല്ലേ വല്യെ അ
ഏ ഓരൊക്കെ ണ്ടാഉമ്പോ പിന്നെ ആസ് കറക്റ്റ് സമയത്ത് ഭക്ഷണം ആവണ്ടേ
ആ ആ ആഹ് ശരിയാ പൊരുത് നേരത്തിന് കൊടുക്കേണ്ടിരൊല്ലോ
ആവാണേഹ്
ഹും ഒറ്റകൊക്കെ ആണെ പിന്നെ മ ക്കളൊക്കെ പോയിക്കഴിഞ്ഞാല് പിന്നെ നമ്മക്കെന്തെങ്കിലുക്കെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഓള് സ്വന്തം വ ടോളോളൊ കുട്ടിനെ പർഞ്ഞയച്ചാ പിന്നെ ഹസ്ബൻഡും പണിക്കുവോ മ്മളെ പിന്നെ ഓള് വല്യ നൂഡിൽസോ അങ്ങനെ ഒക്കെ ഇ ക്കെ തിന്നും പർണു രാത്രിക്കെക്കെ ഫുഡ് ഇണ്ടാക്കൊള്ളു പറിം
ആ അങ്ങനെ നോ ക്കിയിട്ടും കാര്യയില്ല തടി കേട് വെര്ത്തെണ്ട അല്ലോ
അതാണ് ഉം ചെറിയ പെരുന്നാക്കത്തെ ഡ്രെസ്സ്
അ അയുടെ ആരാ വീട്ട്ൽ കുട്ടെൾ ഇണ്ടോ വേറെ
ആ വീട്ടിലല്ല അതന്റെ മോള ഓൾക്കെ സ്കൂളിൽ പോവാനണ് അപ്പൊ ഇന്ന് കളർ ഡ്രസ്സ് ആണ്
ആ അപ്പൊ എന്താ ഡ്രസ്സ് ഒതുക്കി വെക്കാനല്ലേ
ഡ്രസ് എല്ലേക്ക് പുതിയ ഡ്രസ്സുകള് മാത്രം പറ്റുള്ളൂ പഴയതൊന്നും പറ്റില്ല ആ
ഓൾക്ക് ഞാ ഓള് ഇതാക്കിയത അവർക്ക് പറ്റുള്ളൂ
ആ അല്ലാതെ ഏതും പറ്റൂല
ആ
ഏ ഇപ്പ പെണ്ണാക്കാത്തെ ഡ്രസ്സ് ഇട്ട്രുമ എന്നൊക്കെ ചോദിക്ക ഞാ പറ ഒപ്പാട് ഇട്ടണ്ടി നേരഞ്ഞ കഴിഞ്ഞാ പിന്നെ എടുക്കൽ പോകുമ്പോളൊക്കെ
അപ്പ ആകെ ഇടങ്ങേറ് ആകുമേ
അതണേ സ്കൂൾക്കിടെള്ള ഡ്രസ്സുകള് മാറ്റി കൊടുത്താലും അത് പറ്റില്ല ഇതല്ലാറ
ആ നല്ല വേണമെന്നുപറയും അവൾക്ക് പറ്റിയ എടുക്കും എന്റെ കുട്ടി അങ്ങനെ അൽമാറന്ന് പറ്റി
ഞാന്ന് പോക പൂല അറല്ലണങ്ങോ അല്ലെതന്നെ പൊതുവെ മടിയാണ് പോവാൻ ഇപ്പ എൽ കെ ജി കേജിയ
ഏ അത്ര ആയിട്ടോള്ളൂല്ലേ
ഉം മടിയാണ് പോവാനല്ലെ ഇത് തന്നെ വായിക്കാതിരിക്കാനൊക്കെ ഭയങ്കര മടി
ഏ കരയുവോ പോകുമ്പോ
കരച്ചിലല്ല എന്നാലും ഇന്ന് പോണോ രാവിലെഎണീറ്റ് വരുമ്പോ ചോദിക്കും ഇന്ന് പോണോ ഇന്ന് ഒരു ദിവസം ലീവ് എടുത്താലോ എന്ന് ചോദിക്കും കോ
അ ശരി എന്നിട്ട്ന്തോ ഇനി കുട്ടികളൊക്കെട്ട് ഒരീസം വാടോ എന്റെ വീട്ടിക്ക് കാണാലോ
ആ വരണ്ട്‌
അന്ന് നമ്മള് പ്ലസ് ന്ന് കണ്ടതല്ലേ
ആ
ആ
പിന്നെ ഒറ്റക്ക് രണ്ടാളേം കൊണ്ട് പോരണത് ആലോചികുമ്പളെ ആ എപ്പയെങ്കിലും എല്ലാരും കൂട്ടി അങ്ങനെ വരണ്ട്
ആ അന്റെ മാപ്പള ഉള്ളീസം വായോ
ആ നോക്കെട്ടെ ചോയിച്ച് നോക്കെട്ടെ ഇന്നെ വെര്ന്റ്
ഉം
ഇങ്ങൾ ഇതിലെ വെരി
ആ ഞാൻ വെര്ന്റ് ഇന്റെ മാ
ഇങ്ങട്ട് വന്നാലെ നമ്മക്ക് തെ ക്ക് മ്യൂസിയം ഒക്കെ പോവാ
ആ നെലമ്പൂര് ലെ ഞാൻ കണ്ട്‌ക്ക്ണ് അയുടെ ഞ ഞാൻ വന്ന്‌ ഞാൻ രണ്ട്‌ വട്ടം വന്ന്‌ കാണാൻ ആ ആ
അവടെ എന്തക്കണ്ട് കാണാൻ നിങ്ങട നാട്ടില്
ഞങ്ങള നാട്ടില് ഇങ്ങനെ പാർക്ക് പിന്നെ ബീച്ചക്കൊണ്ട്
ആ ആ
ഉം ചാവക്കാട് ബീച്ചണ്ട്
ആ അടിപൊളിയാണല്ലേ അല്ലേച്ച്
ഏ ചാവക്കാട് കോയിക്കോട് ബീ ച്ച്ണ്ട്
ആ
മിഠായിത്തെരുവ്
ആ ആ ആ ആ അവിടെ അവിടെ ഒന്ന്ണ്ട്
ആ നല്ല ഉശാറാ അവിടുത്തെ നെല്ലിക്ക ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതും
അവിടെ തന്നെത്തണം
ആ അതാണ്
അത് കഴിക്കാനായിട്ട് പോന്ന്ണ്ട് ഞങ്ങളൊരു പ്രശം അവിടെ
ഏ അ ശരി
എന്നിട്ട് പിന്നെ എന്തൊക്കെ
എന്നിട്ട് എന്താ പാട് ഏ ടൂശനോന്നും പോന്നില്ല
ഉം
അതല്ലാ ഇനിപ്പ ഉച്ചെക്കന്താ ഉണ്ടാക്കാൻ വിചാരിച്ചിക്കണ്
ഉച്ചക്കിന്ന് സാധാ ചോറ്ന്നെയാണ് ചോറിണ്ട എല്ലാം വെച്ചിണ്ടേനി മോള പറഞ്ഞു വച്ചിട്ട് ബാക്കിയളൊക്കെ ഇങ്ങെടുങ്ങാന്ന് വിചാരിച്ചിട്ട്
അത് ശരി
ഓള പറഞ്ഞേക്കന്ന ആ ഒരു ടൈമ് പിന്നെ കുറച്ച് തിരക്കിക്കാറ് ലണ്ട് പോയിക്കഴിഞ്ഞപ്പ ഞമ്മള് ഫ്രീ ആയ ഹലോ
ആഹ് പിന്നെ എന്നിട്ട് ഇളച്ചിയൊക്കെ എവിടെ
ഓള്ണ്ട് അവിടെ അടുക്കളയില്ണ്ട് ഞാന് മോളെ സെറ്റാക്കാൻ വേണ്ടീട്ട് ഇങ്ങന റൂമിൽ പോന്നതാ
ആഹ് ശരി അങ്ങനെല്ലേ നീൻ കിട്ടിയാ-
ഏഹ് എല്ല മേനോ എല്ലേ- മീനും ഇറച്ചിയൊന്നും കിട്ടിയിട്ടില്ല
ആഹ്
അത് കിട്ടുമ്പോ കൊറച്ച് ടൈം ആവും മോളെ പറഞ്ഞയക്കുമ്പോ ബസ് കയറ്റാൻ വേണ്ടി പോകുമ്പോ പിന്നേ അങ്ങനെ വാങ്ങിച്ചിട്ടവെരാല
ഏഹ് അപ്പൊത്തിന് വരും.
ആഹ് അപ്പൊ ഏഹ് ഇക്ക ഉണ്ടകുമ്പോ ഇക്കെ ആക്കാൻ പോകാ അപ്പൊ പിന്നെ ഓളെ ആക്കിട്ട് വരുമ്പോ- സ്കൂളിൽ ആക്കിയിട്ട് വരുമ്പോൾ വാങ്ങിച്ചു വരും അപ്പ പിന്നെ മറ്റു പണികളക്കെ തീർത്തച്ചാല് പിന്നെ ആ പണി ഉണ്ടാവുള്ളു
ആഹ് എന്നാക്കിയാൽ മതില്ലേ
ഞാ മതി
ആഹ്
എന്നവിന് അലക്കലും ഇതൊക്കെ നേരത്തെ ക കഴിഞ്ഞു വെയിലുണ്ടായിപ്പ മഴ ഇണ്ട എവിടെ എവിടെ എന്താ അവസ്ഥ
ആഹ് ഇവിടെ മയണ്ടാരുന്നു അതിന്ന്
ആഹ് ഇവിടെ ഇന്ന് മഴൊന്നും ഇല്ല അതൊപ്പ പിന്നെ വേ ഇത് അലക്കീട്ടു നുള്ളതൊക്കെ
ആഹ് അത് ശെരി
ഇന്ന്ഞ്ഞെന്താ ഉച്ചക്ക് എന്താ ഫുഡ്
ഉച്ചക്ക്‌ സ്പെഷ്യലേയ്ച്ച്ട്ട്ന്നും ഞങ്ങള് ണ്ടാക്കലില്ല ഇതെന്നെ മത്തി കറിവെച്ചത് പ്പേരി ആഹ് അങ്ങനൊക്കെ
ഉമ്മി പ്പൊക്കെ പ്രായയോ ല്ല
ഈ ഇ മ്മാക്ക് അയ്മ്പത്തി അയിമ്പത്തഞ്ച് വയസ്സൊക്കെ ആവാനായി
ങ്ങെ
ആഹ് ഇപ്പല്ല ഏ
അട്ക്കളേലൊക്കെ ഹെല്പ് ചെയ്യോ
ആ മ്മന്നേണ് അടുക്കളേല് ഭക്ഷണം ണ്ടാക്ക ഇമ്മേ ണ്ടാക്കല് ഭക്ഷണൊക്കെ ഇമ്മേ ണ്ടാക്ക പിന്നെ ഇപ്പ മരിച്ച് പ്പ മരിച്ചിട്ട് അഞ്ച് വർഷായി
ഓ
ഓ കൊറോണ സമയത്താ മരിച്ചത്
ഓഹ് അത് ശെരി ഏഹ് സുഖം ഇല്ലേന്നോ?
ആഹ് അത് കിഡ്നില് കിഡ്നി പേഷ്യൻ്റേന്നു.
ഓഹ് അത് ശരി.
ഉം ഈ ബീഡി ബീഡിയൊക്കെ വല്ച്ചിട്ടേ.
ആഹ് മോളെ പറഞ്ഞയ്ക്കട്ടേട്ടോ ഇന്നെട്ട് വിളി
ആഹ് ഇന്ന ജ് വിളിക് കോണ്ടി ട്ടെടക്കൊക്കെ.
ആഹ് ആയിക്കോട്ടെ വിളിക്കണ്ട് ക
ആഹ് ശരി ഉം
ആഹ് ഓക്കെ